ആ പിന്നെ, ഞാനിപ്പോ ഇന്ന് ചർച്ച ചെയ്യാൻ കരുതിയ ടോപ്പിക് എന്താച്ചാലേ ഏ എന്താ പറയാ, ഈ മൂവിീസിനെ കുറിച്ച് എങ്ങനെ ചർച്ച ചെയ്താല വെച്ചിട്ടായിരുന്നു
ആ ഓ സ്ഥിരായിട്ട്
സ്ഥിരായിട്ട് പടം കാണല്ലേ ഏത് ജോണർ പടങ്ങളൊക്കെ കാണല്?
ഞാന് മലയാളത്തിൽ ഇറങ്ങണ ഏറെക്കുറെ എല്ലാ പടങ്ങളും കാണും പിന്നെ പിന്നെ ബോളിവുഡും കാണാവ യൊന്നുംല്ല പിന്നെ ഹോളിവുഡിൽ നല്ല റി റിവ്യൂ ഉള്ള പടങ്ങൾ മാത്രമേ കാണാറുള്ളൂ.
റിവ്യുള്ള പടങ്ങള് മാത്രേ കാണൂല്ലേ? ഇപ്പൊ ഇങ്ങളെര് ഇതിലേ മലയാള ഇൻഡസ്ട്രിനെ കുറിച്ചുള്ള ങ്ങളെ അഭിപ്രായ ഇപ്പോ എന്താണ്? ഇപ്പറങ്ങണ മലയാള പടങ്ങളുടെ കളക്ഷൻ നോക്കുകാണെങ്കിലും ഒക്കെ നോക്കുമ്പോ ഇൻഡസ്ട്രിനെ കുറിച്ചിട്ട്
അതത് ഞാന് ബാക്കിയുള്ള സ്ഥലങ്ങളെയൊക്കെ ഒന്ന് താരതമ്യപ്പെടുത്തിീട്ട് നോക്കുമ്പോ മലയാളം പടങ്ങള് വളരെ കൊറഞ്ഞ മൂല്യം കിട്ടണള്ളൂ, അതായത് ഇപ്പൊ ഏ പണ ആണെങ്കില് മൊത്തം അതായത് ഇപ്പോൊ ഒരു നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി മാക്സിമം പക്ഷേ ബാ മറ്റുള്ളോടുത്ത് അത്രയും ആളുകളിലേക്ക് എത്തുന്നു എന്നള്ളതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് എത്തണത്, എന്നാലും ഇപ്പൊ ഈ അടുത്ത്പ്പൊ ഞാന് മേഘാലയ്ക്ക് ഒരു യാത്ര പോയിരുന്നു
ആ
അപ്പോ ഞങ്ങള് വണ്ടീലിങ്ങനെ പോകുമ്പോ ഗുജറാത്ത്ത്തെ ഒരാള്ണ്ടായിന്ന് വണ്ടിയില് അപ്പൊ അയാള് ങ്ങള് കേരളക്കാരനാണോന്ന് ചോദിച്ചപ്പോൾ കേരളത്തിത്തെ പടങ്ങള് അത് നല്ല മുപ്പരിക്ക് നല്ല ഇൻഫ്ലുവൻ സായിന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും ഇതന്നെ, നമ്മുക്ക് തന്നെ ഒരു അഭിമാനപ്പെട്ട സംഭവങ്ങളാണല്ലോ, കാരണം ഓലി പറയുമ്പോ ഓലക്ക് ഒന്നോ രണ്ടോ പടങ്ങളള്ളൂ ആ ആയത് ഓല ഓലെ പടത്തിന്റെ ഇപ്പോ ബോളിവുഡ് ആണോ ഇതൊക്കെ? പക്ഷെ അതൊന്നും അത്ര റീച്ച് കിട്ടിയിട്ടില്ല
ആ അതന്നെ എനിക്ക് പറയല്ലേ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിലേ മലയാള ഇൻഡസ്ട്രിയാണെന്റെ അഭിപ്രായത്തിലിപ്പോ ഇന്ത്യലെന്നെ ബെസ്റ്റയിട്ടൊരു ഇൻഡസ്‌ട്രി
ആ അതായത് ഞങ്ങളിത് സംസാരിച്ച ഞങ്ങളിത് ഞങ്ങള് ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പൊ അയാളുടെ അയിപ്രായങ്ങള് ഞമ്മള് കൂടുതല് മാനിക്കുവല്ലോ, അപ്പോ ആള് കൊറേ പടങ്ങള് പറഞ്ഞു, ഇപ്പോ മലയാളത്തിലിറങ്ങിയ ആള് ദൃശ്യം പറഞ്ഞു, ആയത് ഹ് ഹ് പിന്നെ കൊറെ ആക്ടേഴ്സ് കൊറെ നടന്മാരെ പറഞ്ഞു, അതായത് സൗബിനെ പറഞ്ഞു പിന്നെ മോഹൻലാലിനെ പറഞ്ഞു, മമ്മൂട്ടിനെ പറഞ്ഞു. ആള് പറഞ്ഞപ്പോ ഞമ്മക്കന്നെ ഒരു രസായിട്ട് തോന്നി. അപ്പത്തന്നെ നമ്മളെ വ ണ്ടീല് തന്നെള്ള ബാക്കിലിരിക്കണ ടീമുണ്ട്, അതായത് ഇവിടുത്തെ ടീം എന്താ പറയാ, വെസ്റ്റ് ബംഗാൾ ടീം ഓലും പറഞ്ഞു ഞങ്ങളും മലയാള പടങ്ങള് കാണാറുണ്ട് എന്നുള്ള രൂപത്തിൽ ങ്ങനെ പറഞ്ഞു.
ഞാന് അങ്ങനെ പറയാന്ള്ള കരണെ ഇപ്പൊ നമ്മള് രണ്ടൂന്ന് വർഷയിട്ട് നോക്കുമ്പളെ ഇണ്ടർസ്റ്റീൽ എല്ലാ പണങ്ങളും ഫ്ലോപ്പാണ സമയത്ത് നമ്മളെ ഇണ്ടർസ്റ്റിൽ അമ്മളെ വളരെ ചെറിയതാണ് ഇന്റെ അബിപ്രയത്തില് സൗത്ത് ഇന്ത്യയില് ഏറ്റവും ചെറിയ ഇൻട്രസ്റ്റ് മലയാള ഇൻഡസ്ട്രിയിരുന്നല്ല്, അപ്പോ അങ്ങനെ ചെറിയൊരു ഇൻഡസ്ട്രിന്നിപ്പൊ നോക്കുമ്പോ അടിപ്പിച്ചിപ്പൊ ഫുളള് പടങ്ങള് നൂറ് കോടി, ഇരുന്നൂറ് കോടി, മുന്നൂറ് കോടി ഇങ്ങനടിക്കുമ്പൊളെ അതൊരു വലിയ പിന്നെ അത് മാത്രല്ല പണത്തിന്റ കോളിറ്റി ആണെങ്കിലും ഇപ്പൊ ഒരു കഴിഞ്ഞ പ്പം റങ്ങിയ ലോക മുപ്പത് കോടി ബഡ്ജറ്റിലാണ് ആ പടഅർക്കിക്ണത് ഇങ്ങട്ട് അതിന്റെ ക മുന്നൂറ് കോടിഴാണ് അത് മാത്രംല്ല കൂടി എങ്ങനെ യൂസ്യ്യണന്ന് എന്താ ബാക്കിള്ള ഇൻട്രസ്റ്റിക്കാർക്ക് കാണിച്ചു കൊടുക്കാണ് മലയാള സിനിമ കാരണം ഈ രാ ചരനെ പോൽത്തെ അങ്ങൻത്തെ വല്ല്യാ നടന്മാരെ വെച്ചിട്ട് വെല്ല്യാ കേടിക്കണക്കിന് ഫണ്ട് മുടക്കിയിട്ട് ഓരോ
അതായത് ചിലപ്പോ ആ നടന്മാർക്ക് ഓല് ഈ പടത്തിന്റെ ബഡ്ജറ്റിനേക്കാളും കൊടുക്കേണ്ടി വരും അതായത് പോ ജയില്ന്ന് പർഞാ കുട്ചെറ്റം രജനകാന്തിന് നൂറ് കോടിന്ന് അങ്ങനെന്തേകേട്ടില്ലേ
ആ പിന്നെ ന്താ വെച്ചാല് ആ നമ്മള് മലയാളിയോട് ബാക്കിയ്ള്ള ഇഡസ്ട്രിക്കെ നോക്കുമ്പളെ താരമൂല്യത്തിനാണ് അവിടെ മാർക്കറ്റിങ് വര് നത് ഏ അതായത്പ്പോ നൂറ് കോടി കൊടുത്ത് കഴിഞാലും ഫസ്റ്റൊരു ചൂടെ ഏകദേശം അൻക്ക് ഒരു മുന്നൂറ് കോടി എന്താഴാലും ആ പടം പ്ര കാരണം അത്രയും വലിയ ഫാൻ പൈസ് അവിടെ ഓൽക്ക്ണ്ടാവും അപ്പോൾ ഏത് വലിയ കൂടെപ്പാടാണെന്ന്ണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാര് കാണും പക്ഷെ നമ്മളെ കേരളത്തിന്റെ വ്യത്യാസം എന്താടാ അങ്ങനെ അല്ല ഇനിയിപ്പോ എത്ര വല്ല്യാ നടനാണ്ന്ന്ണ്ടെങ്കിലും പടം പറ്റിയിലങ്കില് മലയാളികളോന്നും മോ
ആ അപ്പൊ മഹ മോഹൻലാലിന്റെ ഇപ്പ എത്ര പടങ്ങളാണ് ആൾക്കാര് വിജയിപ്പിച്ചില്ലല്ലോ അതായത്പ്പോ ബറോസൊ മോഹലാലിന് എന്താണ് പിന്നെ അതേ പോലെ ആ അത് വൺവിഗ് മലയാളത്തില് വിജയിപ്പിക്ക്ണുല്ല അപ്പ അതോണ്ടന്നെ ആ നടന്മാർക്ക് നല്ല പടങ്ങൾ എർക്കിയാലേ വിജയിക്കൊള്ളൂ എന്നുള്ളോരു മൈന്റ് ണ്ടല്ലോ
ആ ആ അതന്നെ നമ്മളെ മലയാള മലയാളി പണം എന്താ ഫിലിമ് പ്രത്യേകത പറഞ്ഞാ തന്നെ ബിഗ് ബജറ്റ് ലോ ബജറ്റ് എന്നോന്നും ഇല്ല ക്രിപ്റൈറ്റിംഗ് പടം നന്നാവാണെന്നുണ്ടെങ്കി ഏത് പടം പോയി കാണും അല്ലെങ്കി അത് കാണാൻ തന്നെ നികൂലന്നാണ് എന്റെ ഒരു അ
അഹ്നെ അതന്നെ പ്പൊ ഈ അടുത്ത്പ്പോ ഭരതനാട്യൊക്കെ എറങ്ങില്ലേ ഭരത്നാട്യംക്കെ അ അത്ര വലിയ നടന്മാരെ വെച്ച് എർക്കിയ പടോന്നോല്ല പക്ഷെ അത്ങ്ങട്ട് ആള്കളിലേക്ക് എത്തി പ്രത്യേകിച്ച് ഓടിടിലൊക്കെ എത്തിപ്പോ വരത്ന പർഞ്ട്ട് പിന്നെ ഭരതനാട്യ റ്റുക്കെ അടിച്ചു പക്ഷെ ന്നാലും ഞമ്മള്പ്പോ പോർത്ത് പോകുബ എത്ര ഓലെ എത്ര അടിച്ചു ഇപ്പൊ ഒരു ഹോളിവുഡ് പട സംബന്ധിച്ച് മുപ്പത് കോടി അടിക്കാ എന്നുള്ള ഒരു സംഭവേ അല്ല പക്ഷെ പക്ഷെ അമ്മ അമ്മളെ നാട്ടിത്തെ പടത്തിന് വിളിച്ചി ആ അതന്നെ അതന്നെ അതായത് ഞമ്മള് ഈ ചെറിയൊരു ഓഡിയൻസ് മൂന്ന് കോടി ജനങ്ങള്ള്ളൊരു ഓഡിയൻസ് അവരുടെ ഭാഷയിൽ ഇറക്കണ അവ അവരുടെ ഭഷേല് ഇപ്പോ ലോകം മുന്നൂറ് കോടി അടിച്ന്ന് പറഞ്ഞാലും എല്ലാരും കേരളത്തിലെ പടം കണ്ടോരു ഇതിനോട് സാമീപ്യണല്ലോ പക്ഷെ വേറെ രാജ്യത്തും കൂടി കൂട്ടിയിട്ടാണെങ്കിലും പക്ഷെ എന്നാലും കേരളത്തിൽ മാത്രം അവർക്ക് കിട്ടിയ ഒരു അത്യാവശ്യയി കിട്ടിക്ണ് അതായത് കേരളത്തിലെ അത്രയും ആൾക്കാര് ആ തിയേറ്ററി പോയിട്ടന്നെ കണ്ടിട്ടുണ്ട്
ഉ പിന്നെ അത് മാത്രല്ല എന്ത് ഇപ്പൊ ചെലേ പടങ്ങൾ ണ്ടല്ലോ തമിഴ്നാടിന് ഹിറ്റടിച്ചാത്ത പല പടങ്ങളും കേരളത്തില് ഹിറ്റടിച്ച്ണ്ടാവും കാരണം അങ്ങൻത്തെ ജോണറുകൾ കേരളത്തിലെ ആൾക്കാർക്ക് പറ്റൂ ഇത് നേരെ മറിച്ച് ഇവടെ റ്റടിക്കാ തിഴ്നാട്ടിലും അടിച്ണ്ടാവും കാരണം
നല്ലൊരു ഉപകരണ അത് ശെരിക്കൊക്കെ ആ ഇവിടെ എറങ്ങാണെങ്കിൽ നല്ലെ
ആ അതെന്നെ നല്ലൊരു കഥ സ്റ്റോറിക്കെ മനസ്സിലാവും പൊറത്ത്ത്തെ ഓടിയൻസ് അങ്ങനെല്ല ഓർ ക്ക് ഫൈറ്റിങ് മാസ് അത് മാത്രേ ഫിലിമ് ന്ന്ല്ലെ ഒറ്റൊരു ഇതൊള്ളൂ അവർക്ക് റൊമാന്റിക് അതേപോലെ ഫീലിങ്സ് അങ്ങൻത്തെ കാര്യങ്ങളൊന്നും എ അങ്ങൻത്തെ ഉൾക്കൊണ്ടോണ്ട്ല്ലെ ജോണർക്കാരും വെര്ന്നില്ല
ഇല്ല ഇല്ല അതാണ് പ്രശ്നം
ആണ് ഏറ്റവും വല്യ പ്രശ്നായിട്ട് ഇൻക്ക് തോന്നീട്ടില്ലത് പിന്നെ അത് മാത്രല്ല കമ്പാരിറ്റിവിലി മലയാത്തിന്റെ സ്ക്രിപ്റ്റ് റയ്റ്റിംങൊക്കെ ഇങ്ങനെ അടിപൊളിയാണ് കാരണം നല്ല കഥകളാണ് ഏ നല്ല നല്ല കഥ ണ്ട്
പണ്ടൊക്കെ പണ്ടൊക്കെ ബോളിവുഡിൽ നല്ല പടം ണ്ടായി അന്ന് മലയാളത്തില് നല്ല ഫ ഏ പൊട്ട സാധനങ്ങളൊക്കെ ണ്ടായിരുന്ന ടൈമൊക്കെണ്ടായിരുന്നു
ആ സത്യം പണ്ട് ബോളിവുഡില് നല്ല പടങ്ങൾ ണ്ടേര്ന്നു
ഉം അതായത് അന്നൊക്കെ മറ്റേ മമ്മൂട്ടി മിക്ക ദുൽക്കറിനോട് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് നല്ല പടങ്ങളിൽ മാത്രം നീ അഭിനയിക്ക പട്ടിണി മാറ്റാൻ വാണ്ടിട്ട് അഭിനയിക്കേണ്ട അവസ്ഥ അനക്ക് പ്പല്ല അതായത് അന്ന് ഇൻഡസ്റ്റ് അത്രയും മോശേരുന്നു അതോണ്ട് ആ ഒരു തരം താഴ്ന്ന ലെവലി അതായത് നമ്മക്കെല്ലാർക്കും അറിയ ല്ലോ ഇപ്പീ ഈ മറ്റേ എന്താ പറയാ നമ്മള് ഈ നീലപ്പടങ്ങള്ണ്ടല്ലോ അതെന്തായാലും ആളുകൾ കാണും എന്ന്ള്ളൊരു മൈൻഡിലാണ് അന്ന് പടം എർക്കീന്നത് അതായത് ആ ആ ആ ആ അതായത് മലയാളം ഇൻഡസ്ട്രിന്ന് പറഞ്ഞാൽ തന്നെ അങ്ങൻത്തെ
അങ്ങൻത്തെ പടങ്ങളാണ് ന്ന് പറഞ്ട്ട് ആ അതെന്നെ ഒരു സ്പ്രെഡ് ണ്ടേരുന്നു പണ്ടത്തെ ആ സമയത്ത് പിന്നിം അത് മാറ്റിടുത്തത് ബോളിവുഡ് നോക്കാണെങ്കി തന്നെ ബോളിവുഡ് പ ണ്ട് നല്ല ഹാർഡ്കോ ടച്ച് ആയിട്ടില്ല മാസ് പടങ്ങള് ഭയങ്കര ഫീലിങ് പ്രണയകഥകളൊക്കെ എറക്കിന്നവടെ ക്ഷെ ഇപ്പൊരു മൂന്ന് കൊല്ലായിട്ട് ബോളിവുഡിന്ന് നല്ലൊരു പടം വന്നിട്ടില്ല ആകപ്പോ ഒരു ദുരന്തം ന്നൊക്കെ പറയണെ അത് ഒരു ഫിക്ഷൻ പടാണ് അത്രേള്ളു ആ ഞാ ഞാനത് ടിയേ ഞാനത് ടിയേറ്ററിൽ പോയി വാച്ചെയ്തൊരു പടാണ് സംഭവം അയ്ന്റെ സ്റ്റോ റി ആണെങ്കിലും അയ്ന്റെ മേക്കിങ്ങാണെങ്കിലും മ്യൂസിക് പ്രത്യേകിച്ച് ഇട്ത്ത് പറയണം അത്രേം അടിപൊളിയായി ചെയ്ത്ക്ക്ണു സംഭവം നല്ലെ അതായത് ഒരു ആറ് മണിക്കൂർ പടം നമുക്ക് ഒരിക്കലും ലേഖട
ലേഗില്ലാണ്ട് കാണാൻ പറ്റും ഒറ്റ ഇരിപ്പിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റിയൊരു പടാണ് അതായത് അങ്ങൻത്തെ പട അത് ബോളിവുഡില് ണ്ട് അതായത് പക്ഷേ അത് വളരെ റെയറായിട്ടേ ഉള്ളൂ എന്നുള്ളൊരു ഖേദകരമായ സം
യിട്ട് നല്ലൊരു പടം എന്ന രീതിയിൽ എറങ്ങിയതാ താണ് സെയ്യാറൊക്കെ എറങ്ങീന്നു പക്ഷെ അതൊന്നും എനിക്ക് സെയ്യാറൊന്നും അ അത്ര വല്യൊരു ഇതായിട്ടിന്ക്ക് തോന്നിട്ടില്ല ലൗ റൊമാന്റിക് കൊണ്ട് സം പാട്സ് അങ്ങനെ വരൂള്ളൂ റീൽസികൂടൊക്കെ കാ വന്ന്ട്ട് ള്ളെ കൊർച്ച് ഭാഗങ്ങള് മാത്രം ണ്ടാവൂല്ലേ ആ അത് മാത്രെ ആയിട്ടേ ഇൻക്ക് തോന്നിട്ടൊള്ളൂ
ഇപ്പൊ ഞാപ്പോ ഇന്ത്യ ത്തും എല്ലാ സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടും ചെറുതായിട്ട് ഒരു പഠനം നടത്തിരുന്നു അതായത് ഞമ്മളിങ്ങനെ ഗൂഗിളൊക്കെ നോക്കിട്ടുള്ള ഒരു പഠനം അതായത് ഇപ്പൊ കേരളത്തിലത്തെ പടങ്ങളായാലും കേരളത്തിന് കേരളത്തിന്റേതായ ഇൻട്രസ് യുണ്ട് തമിഴ്നാടിന് തമിഴ്നാടിന്റേതായ ഇൻറസ്റ്റ് ണ്ട് കർണാടകയ്ക്ക് കർണാടകന്റേതായ ഒരു ണ്ട് പക്ഷെ ആസാമിനില്ല
ആ
അതേപോലെ ഒരുപാട് സംസ്ഥാനങ്ങൾക്ക് ഇല്ല ഇപ്പൊ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളില് ഞമ്മള് ഞമ്മള് കേൾക്കുന്നത് ടോളിവുഡ് മോളിവുഡ് ബോളിവുഡ് കൊ കോളിവുഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളൂ ആ ബാക്കിയൊന്നും ഇല്ലല്ലോ ബാക്കിയുള്ള ഇൻഡസ് ഇല്ലാത്തോണ്ടാ ആയതിപ്പോ ഇപ്പൊ ഞാന് ആ ഈ ആസാമിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പൊ അവിടൊക്കേന്ന് പറഞ്ഞാല് പടത്തെേക്കാൾ കൂടുതൽ തിയേറ്ററ് എന്നൊക്കെ നമ്മളുടെ നാടുകളിലൊക്കെ ഈ
തിയേറ്റർ എന്നൊക്കെ പറയുമ്പോ എല്ലോടുത്തുമുണ്ടല്ലോ അതായത് എല്ലാം ഒരു അങ്ങാടിയിലാണെങ്കിലും ഉണ്ടാകും ഉം ആ ആ ഇവടേന്ന് പറയു.. ഒരു സംസ് ഒരുജില്ലേയിൽ ഒന്ന് അതിന് ഇല്ലാത്ത ജി തീയേറ്റർ ഇല്ലാത്ത ജില്ലകളുണ്ട്.
ഓ അത്രയും റെയറ്
അവിടെ ഒരു പടം കാണണോന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ മുന്നൂറുപ്പിയ കൊടുക്കേണ്ടി വരും കാരണം അത്രയും റെയറാണ് പക്ഷെ ഇവരുക്കുള്ളൊരു സംഭവം എന്താ വച്ച ആ ആ ഇവിടെ എന്ന് പറഞ്ഞ തിയറ്ററിലല്ലേ പടം ഓടീട്ട് ജയിക്കാം ഇവിടേന്നൊക്കെ പറയുമ്പോ മറ്റേ ഏ ഈ നാടക സംഘങ്ങൾ ഇപ്പഴുമുണ്ട് പക്ഷെ അത് കാണുമ്പോ ഒരു പടത്തിന്റെ ആ ഒരു പടത്തിന്റെ നീളമുണ്ടാവും
ഒരു നാടകം
പക്ഷേ ഒര് പടം കാണുന്ന ഫീലിംഗ് നമുക്ക് കിട്ടുവേം ചെയ്യും കാരണം അത്രയും അതില് അത്രയും കാലത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും ചെയ്ത് പിന്നെ അതില് വരുന്ന ആൾക്കാർ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ വരുന്നതാണ്. ഇപ്പം ഉദാഹരത്തിന് നമ്മുടെ നാട്ടിൽ ഇപ്പൊള്ള നാട് ആ ഇല്ല അവര് എടുക്കാൻ തയ്യാറാവുന്നില്ല. അത് പണ്ടത്തെ കാലത്ത് അതായത് ഇവിടത്തെ ഒരു പാട്ടുകാരനുണ്ട് ഈ കഴിഞ്ഞ വർഷ ഒര് ഒമ്പത് മാസം അന്തരിച്ച ആള്. അദ്ദേഹത്തിന്റെ അദ്ദേഹം മരിച്ചപ്പോ ഒരാഴ്ച ഴ്ച്ചയോളം ഇവിടെ സ്കൂളുകളിലും മദ്രസകളിലും കോളേജുകളിലും ഒക്കെ ലീവ് വരുന്നു.
ആ
ഇവിടെ സ്കൂളിന് മദ്രസ എന്നൊക്കെയാണ് പറയാറ് അപ്പോൾ അവിടൊക്കെ ലീവ് ആരുന്നോ അദ്ദേഹമാണ് പിന്നെയും പടത്തിന് പടം അല്ലെങ്കിൽ ഈ നാടകത്തിനൊന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് എന്നാലും ആ എന്നാലും അതോണ്ട് ഈ നാ ട്ടില് എപ്പളേലും ഒരു പടോ രണ്ട് പടോ ഒക്കെ ഇറങ്ങും
ഓ ശരിക്ക അങ്ങനെ നോക്കുമ്പോ അമ്മക്ക് ശരിക്കും അഭിമാനിക്കാൻ പറ്റും കാരണംന്താന്ന് വച്ചാൽ കുറച്ച് സ്ഥലത്തന്നെ തന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഇൻട്രസ്റ്റ് തയ്യാറാക്കി എടുത്തു എന്നെന്റെ ശരിക്ക
ആ അതായത് ഇനിക്ക് ഈ ഞങ്ങൾ മേഘാലയെ പോയിുന്ന- സിക്കിമ പോയിരുന്നു സിക്കിം പോയപ്പോളും ഞമ്മളിങ്ങനെ കേരളത്തി നിന്നാണെന്ന് പറഞ്ഞപ്പോ മലയാളം മൂവിസ് മലയാളം നടന്മാരെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കസാക്കിസ്ഥാനിലൂടെ ആളുകൾ സഞ്ചരിക്കുമ്പോ അവരോട് ഇന്ത്യയിൽ നിന്നാണോ ഷാറൂഖ് നാട്ടിൽ നിന്നണോ കത്രിന നൈപ്പിന്റെനാട്ടിൽ നിാണോ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് അങ്ങനെ പറഞ്ഞ അങ്ങനെ ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ എ ഇൻക്ക് പേഴ്സണൽആയിട്ട് അനുഭവം
കേരളത്തിനെ അല്ലേ അങ്ങനത്തെ തമി്നാട്ന്നാണെങ്കിലൊക്കെ കേരളത്തിന്റെ നടന്മാരെ കുറിച്ചിട്ട് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ വര്ണ്ട്. ആ
അത ഇപ്പ ഇപ്പ അടുത്ത് ഏഷ്യൻ അവാർഡ് കിട്ടിയത് ഏ ബൈസിൽ ജോസഫിന്ൊ ആ ബൈസിലിന് എന്ത ഒരു അവാർഡ് കിട്ടില്ലോ
അവാർഡിന് കിട്ടിയാ അങ്ങനത്തെ ഒരുപാട് അവാർഡുകൾ പ്പ അമ്മള് തേടിട്ട് വരും നമ്മള് ഇൻട്രസ്റ്റിനെ തേടീട്ട് വര്ണ്ട് അത് ശരിക്ക്